ഹലോ ആ കേക്കാ
ആ പിന്നെ എന്ത് വരുന്നു പരിപാടി
ഞൻ കട്ടനൊക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന നീ ചായൊക്കെ കുടിച്ചോ
ഓടി ചായൊക്കെ കുടിച്ചു ഞാനും കുടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു നാളെ അല്ലെനിപ്പോ സ്കൂളൊക്കെ തുറ
ആ ശരിയാ നമുക്ക് പോവത്തില്ലല്ലോ
അതാ ഇവിടെ ആണെങ്കിൽ കസിൻ്റെ കുഞ്ഞിനൊക്കെ ഇങ്ങനെ സ്കൂള് തുറക്കുന്ന കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ മേടിച്ചു അത് കണ്ടപ്പോ നമ്മുടെ സമയത്ത് ഓർമ്മ വന്ന്
അതാ സത്യം ഒന്ന് അതിന്റെ വില അറിയത്തില്ലാരുന്നു
അതാ പുതിയ ഡ്രെസ്സ് എടുക്കുന്നതും ബാഗ് മേടിക്കുന്നതും അന്നതക്കയായിരുന്നു എന്നിട്ട് പോകുന്നതിന്റെ അന്ന് മഴയൊക്കെ ആയിരിക്കുവല്ലേ
ആ ശരിയാ നാളെ ഇപ്പ മിക്കവാറും മഴയായിരിക്കും
ആണ് സധാരണ സ്കൂള് തുറക്കുന്നതിന്റെ അന്ന് നമ്മൾക്ക് നമ്മളന്ന് മഴയൊക്കെ നന്ഞ്ഞിട്ട് പോകുന്നേ
ആഹ് ചെറുതായിട്ട് ചാറീട്ടു പോയിഎവിടെ ഉണ്ടായിരുന്നോ മഴ
ഇവിടെ നന്നായിട്ട് പെയ്തായിരുന്നു ഒരു അരമണിക്കൂറോളം പെയ്തായിരുന്നു മഴ
ആ അപ്പ അതായിരിക്കും ഇവിടെ ചെറുതായിട്ടൊന്നും നല്ല മഴക്കോളും വന്നും ചെറുതായിട്ടൊന്നു പ അപ്പം തന്നെ പോവുകയും ചെയ്തു മഴ അത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഉം ഇപ്പ സ്കൂളൊക്കെ തുറക്കുന്ന മാസക്കെ നല്ല മഴയാണല്ലോ
ഉ എന്റെ അനിയത്തിമാരൊക്കെ ഇപ്പൊ ബേഗൊക്കെ വാങ്ങിച്ച് കൊണ്ട് വന്നതേ ഉള്ളൂ
ആണല്ലേ ഇപ്പൊ പിന്നെന്ത നമ്മളുടെ സമയത്തൊക്കെ ബാഗ് ഒക്കെ ഒന്ന് രണ്ട് മോഡലെ ഉണ്ടായിരുന്നുള്ളൂ
ഒരുപാട് മോഡല് ഉണ്ട് കമ്പനികള് വേറെ വേറെ കമ്പനികളുണ്ട് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേര് യൂസ് ചെയ്യുന്നത്
പിന്നെ എന്താന്ന് വച്ചാ പണ്ടൊക്കെ ഇതിനൊക്കെ ഭയങ്കര പൈസയാണ് ഇപ്പം പക്ഷെ ഓൺലൈൻ വഴിയൊക്കെ ആവുമ്പോ കുറച്ച കൂടെ റേറ്റ് കുറവിനൊക്കെ കിട്ടും പണ്ട് മറ്റേ ബോക്സിനൊക്കെ കടകള നിന്ന് വിക്കുമ്പോൾ നല്ല പൈസ ആണ് ഇപ്പൊ അതൊക്കെ എങ്ങനെ ഓരോ ഉം
നമ്മള ആ നമ്മുടെ സമയത്ത് കടകൾ മാത്ര ഉള്ള അപ്പോഴ എന്ത പോലെ പൈസ ഇപ്പൊ കുറയൊക്കെ ലാഭത്തിന് പിള്ളേർക്ക് കുറച്ച കൂടി സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച കൂടി സാധനങ്ങളാ ആ പിള്ളേർക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പൊ
ആണ് ഞാൻ ചില ബോക്സൊക്കെ നോക്കുമ്പോൾ പണ്ട് നമ്മള് ഒരുപാട് പൈസ കൊടുത്ത് മേടിച്ചൊക്കെപ്പം ഓരോ ഓൺലൈൻ ഷോ ആപ്പുകളിൽ ഭയങ്കര വിലക്കുറവുണ്ട് പിന്നെ രണ്ടെണ്ണം കോംബോ പോലെ കോമ്പോ ഓഫർന്നൊക്കെ
ആ കോമ്പോ ഓഫറിനുണ്ട് ശരിയാ രണ്ടു പേര് ചേർന്ന് പകുതി പൈസ ഇട്ട് വാങ്ങിച്ചാല ലാ ഭാ
ആണ് അത് മാത്രല്ല നമ്മള അങ്ങനത്തെ മോഡലുകളൾന്നല്ല ഇപ്പൊ ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ബാഗുകള് അങ്ങനെയൊക്കെ പിന്നെ ഡ്രസുകൾതന്നെ പല പല ഐറ്റംസ്
പിന്നെ വെറൈറ്റി പൗച്ചികള്
നെ പൗച്ചൊക്കെ വെറൈററ്റി പിന്നെ പണ്ട് നാള നമ്മൾ ഉപയഴിക്കാത്ത കുറെ കളർ പെൻസിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ പിള്ളേര് ചെറിയ നോട്ട് ബുക്കുകളൊക്കെ പുതിയ മോഡലൊക്കെയ ഉള്ളത്
ആ നാളെ പിള്ളേരി മഴ നനഞ് പോവും സ്കൂളില്
ഉം ആണ്. ഇപ്പം പിന്നെ മറ്റേ നെയിം നെയിം സ്ലിപ്പിലൊക്കെ മറ്റേ ഫോട്ടോസൊക്കെ ഒട്ടിക്കാൻ പറ്റ്ന്നുണ്ടല്ലോ
ആ ശരിയാ സ്വന്തവായിട്ട് ഫോട്ടോസ് വര്ന്ന അത്പോലെ തന്നെ ടിഫിൻ ബോക്സിലൊക്കെ സ്വന്തം പേരെഴുതിയ ആ ടൈപ്പ് ഒക്കെ ഒള്ള പാത്രങ്ങളൊക്കെ എറങ്ങുന്ന്ണ്ട്.
ആ നമ്മള് പഠിക്കുമ്പോ മറ്റേ ഒരു ഒന്നെങ്കീ ഏതെങ്കിലും കാർട്ടൂൺ കഥാപാത്രമായിരിക്കും അല്ലെങ്കീ സിനിമയിലേക്ക് ആയിരിക്കും. സ്വന്തം ഫോട്ടോ, പിന്നെ സ്വന്തം പേരെഴ്താ
അന്നാ പിന്നെ നമുക്കല്ലാതെ ബേഗിന്റെ കൂടെ ചെലപ്പോ വാട്ടർ ബോട്ടില് കിട്ടും, ടിഫിൻ ബോക്സ് കിട്ടും
ആ ശരിയ, ഇപ്പൊക്കത്ണ്ടോ എന്തു അല്ലേ
ഇപ്പഴ് ഇപ്പഴ് കാണുവാരിക്കും, നമ്മള് വാങ്ങുന്നില്ലല്ലോ.
ഉം കാണുവായിരിക്കും, ഇപ്പൊ പിന്നെ എല്ലാത്തിനും ഇത്രയും ഓഫറൊക്കെ ഉള്ളപ്പോ എന്തെങ്കിലൊക്കെ ഓഫറ് കാണും പിന്ന നമുക്ക് ഈ നെയിം സ്ലിപ്പും അതുപോലെ ഈ ബാഗിന്റൂടെ കിട്ടുവായിര്ന്ന്
ഉം, കടയിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇന്ന്. പിള്ളേരെല്ലാം നാളെ സ്കൂള് തൊറക്കുന്നോണ്ട് ചെല ചെല കുട്ട്യേളൊക്കെ ഇന്നല്ലേ പോയി വാങ്ങുന്ന
ആണ് തലേ ദിവസം കൂടി ആയതോണ്ട് നല്ല തെരക്കായിരിക്കും. പിന്നെ പണ്ടാണെങ്കി മറ്റേ ബുക്കൊക്കെ പൊതിയിട്ന്നത്
പണ്ട്?
പണ്ട് ബുക്കൊക്കെ പൊതിയിടത്തില്ലേ
ആ ബ്രൗൺ പേപ്പർ, അത് അതിലേക്ക് എന്തു മാത്രം വെറൈറ്റി ഒണ്ട് ഇപ്പഴ്
അത് ശരിയാ പണ്ട് നമ്മക്ക് ബ്രൗണും ആ റെഡും മാത്രേ ഒള്ളായ്
അതുവല്ല അത് പേപ്പർ മെറ്റീരിയലായിർന്ന് പക്ഷെ ഇപ്പോഴത് പ്ലാസ്റ്റിക്കായി ഞ്ഞാലും കുഴപ്പവില്ല അങ്ങൻത്തെ ടൈപ്പൊക്കെയായി
അതോണ്ട് ഇപ്പം മറ്റേ ഒട്ടിക്കുന്ന ഒരു സംഭവൊണ്ട് അത് കണ്ടോ റീലി
ആ ഞാൻ ആ ഞാൻ റീൽലൊക്കെ കണ്ടായിര്ന്ന്.
ഇങ്ങനെ ഒട്ടിച്ച് വെയ്ക്കുന്ന നമ്മൾടെ സമയത്തങ്ങനെ ഒട്ടിക്കുന്നില്ല ഇപ്പ ഒട്ടിക്കുന്ന കൊറച്ചൂടി എളുപ്പാണ് മറ്റെത്
ആ കൊറച്ചൂടി പെർഫെക്ഷൻ കിട്ടും അത്
ഉം ആണ്, മറ്റതാണെ നമ്മള് കട്ട് ചെയ്തിട്ടൊക്കെ മടക്കിട്ട് വെക്കുമ്പോ ആ ഒരു ചുളിവൊക്കെ വീഴും.
അതുവല്ല നമ്മൾ ഉപയോഗിച്ചിട്ടിണ്ടായിർന്ന ആ പേപ്പററ് അധികം നാള് നിക്കത്തില്ല അതൊരു പകുതി ഒരു ഓണവൊക്കെ ആവുമ്പോഴത്തെക്ക് തന്നെ അത് നാശാവൂല
ആ ഇപ്പഴാണെങ്കീ പല കളറിൽ ഉള്ളത് പല ഡിസൈനൊള്ളത് പണ്ട് എങ്ങനത്തെയൊന്നും വന്നിട്ടേ ല പണ്ട് നമ്മുക്ക് രണ്ട് ഓപ്ഷനുണ്ടായിന്നു എനിക്കതില് റെഡ്ഡായിരുന്നിഷ്ടം.
ആ എനിക്കും എനിക്ക് പക്ഷെ റെഡല്ല എനിക്ക് ആ ബ്രൗൺ കളറായിരു ഇഷ്ടം. നെനക്കന്ന് റെഡായിര്ന്ന് നീ വാങ്ങി ഇന്ന് എല്ലാം റെഡായിര്ന്ന് ഞാൻ പക്ഷെ ബ്രൗണാ വാങ്ങിച്ചോണ്ടിരുന്നേ
ആ എനിക്കന്ന് റെഡായിരുന്നിഷ്ടം. പക്ഷെ അതൊക്ക ആദ്യം മേടിക്കുമ്പൊരു മണവൊക്കെയുണ്ട് സ്കൂൾ തൊറക്കുന്നതിന്റെ ഫുൾ ഫീൽ ഒക്കെ കിട്ടും പുതിയ ബ ബാഗിന്റെയൊക്കെ ഉം പിന്നെ ആദ്യം രണ്ട് പേജ് നമ്മള് നല്ല വൃത്തിക്കൊക്കെ എഴുതും
ആ വൃത്തിക്കെഴുത അതുവല്ല ആദ്യത്തെ ഒരാഴ്ച നോട്ടൊക്കെ നന്നായിട്ട് എഴുതും പിന്നെ പിന്നെ അങ്ങോട്ട് നോട്ട് കംപ്ലീറ്റ് ആക പിന്നെ അതിന്റെ റേറ്റീ ഒര് ഓട്ടം
പിന്നെ നമ്മൾ ആണ് പിന്നെ നമ്മള് ബുക്ക് പിന്നെ പേപ്പറ് വലിച്ച് കീറൂലേ കുറ്റി
ആ പുതിയ ബുക്കായയോണ്ട് പേപ്പർ വലിച്ചു കീറത്തില്ല
അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴും ഞാൻ ടൈംടേബിൾ ഇടും പഠിക്കാനായിട്ട് പണ്ടത്തെ അതേപോലെ തന്നെ ഇപ്പോളും ഇടും പിന്നെയും ടൈംടേബിളിടും പണ്ട് തൊട്ടെ നമ്മുക്കൊരു ശീലണ്ട് കംപ്ലീറ്റ് ആക്കൂല
പക്ഷെ ഞാൻ ഇപ്പൊ കൊറ നാളായിട്ടിട്ട് ഇടണം വിടണന്ന് വിചാരിക്കും ഇപ്പൊ ടൈടേബിളിടാൻ വരെ മടിയാണ് മറ്റൊരു ടൈടേബിൾ ഇടാനൊരു ഉത്സാഹമെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ അതുംല്ല
ഞാൻ എന്നും ടൈടേബിളിടും എന്തിനാണോ എന്തോ പിറ്റേന്ന് പിന്നേം അയ്ച്ച്പണിയും മൺഡേന്ന് ഇട്ടിട്ടുള്ളത് പിന്നെത് ട്യൂസ്ഡേ ആക്കും പിന്നെ എഴുതാന് മടിചിട്ട് കാരണം മൺഡേ ഒന്നും ചെയ്തുകാണൂല ടൈടേബിളിട്ടിട്ട് എനിക്ക് എന്റെ ചില കൂട്ടുകാരികളോടൊക്കെ ടൈംടേബിൾ ഇടുന്നത് പറയുമ്പോ അവര് അവർ പറയും അവർക്കങ്ങനെ സംഭവേ അറിഞ്ഞൂടാ അത് കൊള്ളാം പുതിയ ഐഡിയാണ്ല്ലോന്ന് പക്ഷെ നമ്മള് ഇതൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഇങ്ങനെ
നമ്മള് ഫോളോ ചെയ്ത് വന്നോണ്ടായിരിക്കും നമ്മുക്ക് ആ ഒരു പുതുമ തോന്നാത്തെ നമ്മള് പണ്ടൂട്ടെ ഇത് ചെയ്യുവല്ലോ
ഈ ഐഡിയ എവിടെന്ന് കിട്ടിയതാണോ എന്തോലെ
അല്ല
നമ്മള് ഇങ്ങനെ ഓരോന്നിടുത്തിട്ട് ഇങ്ങനെ പഠിക്കുന്നതും
ഇപ്പോഴും അത് കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ
ആ അതാ അതൊക്കെ കൊണ്ട് കൊഴപ്പില്ല നീയിപ്പം പഠിക്കുന്നൊക്കെയ ഉണ്ടോ പിന്നെ,
ആ ഇപ്പൊ കുറവാ പണ്ടത്തെ പോലെയന്നും ഇല്ല നല്ല കുറവാ
ഉം ഞാനും ഫുൾ മടിയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുവാണ്
ഇപ്പൊ വീട്ടിലൊക്കെ ആയതുകൊണ്ട് നല്ല മടിയാ മറ്റത് എന്നും നമ്മൾ ക്ലാസ്സിനൊക്കെ പോകുവാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ഒക്കെ തലക്ക് കേറിയേനെ
ആഹ് അത് സത്യം വീട്ടിൽ നിന്ന് തന്നെ ഇരിക്കുമ്പോ മടിയാവും അല്ലെങ്കിൽ നമ്മുക്ക് എന്തേലും ബിസി ആണെങ്കിൽ പിന്നെയും പഠിക്കാനൊക്കെ തോന്നും ഇതിപ്പോ ഫുൾ സമയം കിട്ടുമ്പോ അങ്ങ് മടിയാവും
നിന്റെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്
ആ ക്ലാസൊന്നും കൊഴപ്പല്ലടി ക്ലാസ് കൊഴപ്പല്ല പക്ഷേ ഞാൻ കറക്റ്റ് അത്ങ്ങനെ ഫോളോ ചെയ്ത് കൺസിസ്ന്റായിട്ട് നമ്മളിന്ന് പഠിക്കണ്ടെ പഠിക്കുന്നൊന്നൂല്ല, ഒരുപാട് ഉഴപ്പുന്നുണ്ട് കുറെ മടിയൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുത്താലേ പറ്റൂ
ഉം ആ നീ ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യ് നടക്കും
ടൈം ടേബിളൊക്കെ സെറ്റ് ചെയും പിന്നെ ഓരോന്നക്കെ ഇങ്ങനെ ബിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ടൈ ടേബിൾ ല്ലാത, ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്ട്ടല്ലേ കാര്യള്ളു
അതാ വെറുതെ എഴുതിയിട്ട് കാര്യല്ലല്ലോ
സ്റ്റാമിനി ഒക്കെ ചെയ്യണന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കൊക്കെ മേടിച്ചു വെച്ചു
ആ ചെയ്യണില്ലെങ്കിൽ എനിക്കും താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ
ഇപ്പം പക്ഷെ ഉം ഇപ്പം പക്ഷെ എല്ലാരും ചെയ്യണല്ലെങ്കി ചെയ്യുന്നുണ്ടല്ലേ
ആ ജെർണ്ലിങ് നല്ലതാ നമുക്ക് പിന്നീട് എടുത്ത വെച്ച് നോക്കുമ്പോഴും അതൊരു മെമ്മറിയയിട്ട് തന്നെ കൂടെ ഇരിക്കും
ഈ ഓൺലൈൻ ആപ്പുകളില് ജെൺലൈൻ ചെയ്യുന്ന ഒരു കിറ്റ് ഒക്കെ ഞാൻ കണ്ട്
ആ ഞാനും കണ്ടായിരുന്നു കൊറെ റീൽസൊക്കെ കണ്ടായിരുന്നു
നല്ലതാണെ കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ മേടിച്ചിട്ടൊക്കെ ചെയ്യാം ചില ആൾക്കാർ ഇങ്ങനെ കിറ്റൊന്നില്ലാ സാധാരണ ഉള്ള സാനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെജേർണൽ ചെയ്യും
അതാ പിന്നെ ഇപ്പോഴോള്ളൊരു നമ്മളെപ്പോലുള്ളോർ കൂടുതലും കുറച്ചുകൂടൊക്കെ പൈസ ചിലവാ പൈസ ചെിലവാകും പറഞ്ഞായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങിക്ക ചെയ്യത്തന്ന് വച്ച നമ്മ കയ്യിൽ ഇല്ലല്ലോ സ്വന്തമായിട്ട് ഒരു ജോലിയ ഉള്ളവർക്ക് ജെണലിങൊക്കേ നന്നായിട്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട ഒക്കെ ചെയ്യാൻ പറ്റും
അത് ശരിയാ ഉം ഇപ്പം പക്ഷെ പിള്ളോരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള വിജയങ്ങളും എല്ലാം കൊറെ പൈസ കൊടുത്ത് വര എന്നൊക്കെ നമ്മൾതൊക്കെ ഇങ്ങനെ പൈസന്ന് നോക്കുമ്പോഴെ ഒന്ന് എന്നാ പിന്നെ മേടിക്കണ്ട എന്തിനാ ഇത് എന്നൊക്കെയ ഉള്ളൂ ഇത് ഇ
ആ അങ്ങനെ ഒരു ചിന്ത കൂടി വരും
ഇപ്പൊത് അങ്ങനെ ജനറേഷൻ നമ്മുടെ ജനറേഷനിലുള്ള എല്ലാർക്കും അങ്ങനെയെന്ന് തോന്നുന്നല്ലേ
അതെ
അങ്ങനെ ആയിരിക്കും ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ആ പടം വരക്കുന്നാണോ അതൊരു സ്പൈറൽ ബുക്ക് മേടിച്ചത് കണ്ടപ്പോ നല്ല ഭംഗി തോന്നി മേടിക്കിയ പിന്നെ അത് എനിക്ക് തോന്നുന്ന ഡ്രോയിങ് ബുക്കാന് തോന്നുന്നു കണ്ടിട്ട് ഉം എന്തവാന്ന് അറിയത്തില്ല എനിക്കിങ്ങനെ അതിലിങ്ങനെ ഞനെ ഡെയിലി സ്റ്റുഡോ ലിസ്റ്റും ടൈം ടേബിള ഒക്കെ എഴുതി വെക്കാന്ന് വെച്ചു
എന്ത് നീ എഴുതിയോ
എഴുതിയില്ല ഇന്ന ഇനിയിപ്പോ എഴുതണം ഇനി ഇരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ബുക്ക്
ഇന്നാണോ വാങ്ങിയെ
ആ ഇന്ന് മേടിച്ചു ഒരു സ്പൈറൽ ചെയ്ത ബുക്ക് മേടിക്കണന്ന് വെച്ചല്ല കണ്ട ഇപ്പം ഇഷ്ടപ്പെട്ട് അങ്ങനെ അങ് മേടിച്ച്
ആ
പുതിയ ബുക്ക്‌ വെടിച്ചപ്പോ നമുക്ക് എന്തെിലും എഴുതാനായിട്ട് തോന്നുവല്ലോ അത് ഇത് സ്പയറൽൊക്കെ ചെയ് മുകളിലോട്ടൊക്കെ തുറക്കുന്ന ബുക്കാ അപ്പൊ എനിക്കങ്ങന ടൈംടബി ഒക്കെ എഴ അതിൽട്ട് പഠിക്കണ എന്നക്ക വെച്ചിട്ടിരിക്കുന്നു
ആ പക്ഷെ ഞാൻ പുതിയ ബുക്ക് വാങ്ങിച്ചാ ഉപയോഗിക്കത്തെ ഇല്ല്യ കുറേ നാൾ ഇതിങ്ങനെ വച്ചേക്കും പുതിയത് പോലെ
എന്റതും കുറെ നോട്ട് എഴുതാൻ മേടിച്ചതൊക്ക അപോലെയക്ക ഇരുപ്പോണ്ട് ഇനി ഇപ്പ കുറേയ ക്കെ ഇ പഠിക്ക ഞാൻ പൊന്നോണ്ട് അവിടത്തേക്കക്കെ ഇങ്ങനെ എഴുത്തു
അല്ല
ഉം എന്നാ ഓക്കേടി
ആഹ് ശരിയടി ആഹ ശരി ആ